ഹലോ ആഹ ണ്ട് കേക്കണണ്ട്
ആഹ എന്തൊക്കെയ ന്നട്ട് സുഖല്ലേ
ഓ സുഖാണ് എന്താ അവിടെ സുഖല്ലേ
ഓ സുഖം തന്നെ ന്നട്ട് ന്താ ആഹ് വെറുതെങ്ങനെങ്ങട്ടുംങ്ങോട്ടും നടക്ക ക്കണ്ട് ഇവിടെ കറണ്ട് പോയിരുന്നു അപ്പൊ ഞങ്ങള് വെറുതെ ഇങ്ങനെ നടക്ക പോറത്തു കൂടെ
അന്ത മഴ ഉണ്ടോഅവിടെ
ഏയ് മഴയൊന്നുമല്ല നല്ല വയില്ലന്നെ
അ ശരി വയിലോ ഈ നേരത്തോ
അല്ല ഇപ്പൊ വെയിലില്ല പക്ഷ രാവിലൊക്കെ നല്ല വെയില ഉണ്ടാവറുണ്ട് നല്ല വെയിലും ഉ
വെയില് പറയണ്
ആഹ ഈ സമയത്ത് വെയിൽ ഇല്ല ഈ സമയത്ത് നല്ല കാറ്റും കാറ്റ ച ഉണ്ടാവണ്ട് കാറ്റൊന്നുമല്ല
അപ്പൊ എന്താണ് പിന്നെ പഠിക്കാണോ ജോലി ചെയ്യാണോ ഹൗസ് വൈഫ് ആണോ എന്താണ്
പഠിക്കയാണ് കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല
അ കല്യാണം ഒരു വലിയ ഇതാണ് അപ്പൊ എടുത്ത പറയണ എന്നുണ്ടെങ്കിൽ
ആ അത് കല്യാണം കഴിക്കുമ്പോ നല്ലൊരു സൗഖല്ലോ ഇയാള് കല്യാണം കഴിച്ചതാ
ഇല്ല കല്യാണം കഴിച്ചിട്ടില്ല ഞാനും പഠിക്കാ
ആ എന്നിട്ട് എന്തൊക്കെയ കല്യാണം കഴിക്കണ പ്രായമായിട്ട് ന്നില്ല പക്ഷെ എല്ലാരും പറയണ്ട് പ്രായമയിണ് പ്രായമയിണ് പറയണ്ട് പ്രായട്ട
അതെല്ലെ സ്വന്തമായിട്ട് അങ്ങനെ പറയണോ പ്രായ ഇട്ടില്ലന്ന് അതാ ശരിക്കും പ്രായമായിട്ടില്ലേ
ഇല്ലല്ല പ്രായമായിട്ടില്ല ഒരു കൊറച്ചു പേനം കൂടി ഉണ്ട് ഉ ആ് കൊറ ക കൂടി ഇനെ അടിച്ച് പോളിച്ചു നടന്നി
ഉം ചായ കുടിച്ചോ
ഏയ് ഈ ചായയന്നും കുടിച്ചിട്ടില്ല ചായ കുടിക്കുന്ന പരിപാടി കൊറവാ ഇല്ല ചായ കുടിക്കുന്ന പരിപാടി ഇല്ല
ആഹ എങ്ങനെ ഇങ്ങനെ കിട്ടും അല്ലെ അപ്പൊന്ത എന്താണ് കല്യാണത്തിനെ പറ്റിട്ട്
കല്യാണത്തിനെ പറ്റിയിട്ട് എന്താ നല്ലൊരു ചക്കനെ കിട്ടുമ്പോ നമ്മ കല്യാണം കഴിക്കണം നല്ല സെറ്റില ഒക്കെ ആയിട്ട് ആഹ നമ്മളെ സെറ്റിൽ ആവുക സെറ്റിലായി കഴിഞ്ഞിട്ട് കുറച്ച നമുക്ക് ഡ്രീംസ് ഒക്കെ ഉണ്ടാവും വരോ വീട്ടെരെ കൊറച്ച് നോക്കണം നമ്മളെ കല്യാണം നമ്മുക്കന്നെ നടത്തണം കൊറച്ച് ഇന്റിമേറ്റ് ആയിട്ട് സെറ്റപ്പില് നടത്തണം
ഇന്റിമേറ്റ് ആക്കാം നമ്മള് വിചാരിക്കും ഇൻന്റിമേറ്റ് ആന്നറയുമ്പോ ഈ ചെലവ് കുറയുന്ന് പക്ഷെ ഇന്മേറ്റ്
ആഹ് ആഹ ശരിക്കും ഇന്റിമേറ്റ് ആവുമ്പളാണ് ചെലവ കൂടുണത് പക്ഷെ മ്മളെ കല്യാണത്തിന്ന്ന് പറയുമ്പോ നമ്മക്ക് ഇഷ്ടപ്പെട്ട കൊറച്ച് ആൾക്കാരുണ്ടാവൊല്ലോ ആ അങ്ങനെ കൊറച്ച് ആൾക്കരെമാത്രം വിളിച്ചിട്ട് ഒരു കല്യാണം അതാണ്
അതാണ് ആഗ്രഹം പക്ഷ പക്ഷെ അവിടം പ്രശ്നങ്ങള്‌ വെരും അപ്പളും അമ്മക്ക് ഇഷ്ടല്ലാത്ത ആൾക്കാര്ന്ന് റയുമ്പോ ചെലപ്പമ്മക്ക് അട്പ്പള്ള ആൾക്കാരാവും അവരെ ഒഴിവാക്കിയ പ്രശ്നാവും
ആഹ് അതാണ് ഓരേ ഒഴിവാക്കിയാ പിന്നെ അപ്പറത്ത് പോയി പറയും ഓ ഓള് അത്രയും ഞങ്ങളങ്ങനേർന്നു ഇങ്ങെനേർന്നൂന്ന് ഓളെ കല്യാണത്തിന് ഇന്നെ വിളിച്ചില്ല
അതെ അങ്ങനെ പറയും ഒറപ്പാണങ്ങനെ പറയും അത് നമ്മളെക്കാളും എഫക്ട്യ്യാ നമ്മടെ വീട്ടാ രാവും
ആഹ് അതാണ് വീട്ടാരെ കുറിച്ചക്കാവും പിന്നെ അവര് പറയാ ആ ഓര് കണ്ടില്ലേ ഓര് എല്ലാ കല്യാണത്തിനും വന്ന്പ്പോവും എ ന്ന്ട്ട് ഓരെ മകളെ കല്യാണത്തിന് മ്മളെ വിളിച്ചിലാ അങ്ങനെ പറയും അപ്പൊ വീട്ടുകാരയിന് സമ്മയിക്കില്ല അപ്പൊ പിന്നമ്മള് ഇൻിമേറ്റ് കല്യാണവ്ടെ ഫ്ലോപ്പാ
നടക്കൂല അപ്പൊ ഈ പ്രായ അല്ലേലും ഈ ഈ കല്യാണം കഴിക്കാത്തല്ലെങ്കി ഇപ്പ ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കാര്ക്കെല്ലാരുടീം ഒരു ആഗ്രഹാണ് ഈ ഇന്റിമേറ്റ് വെഡ്ഡിങ് എന്ന്ള്ളത് ആ ഈ ഈ ഇൻ അതെ അതെ ഇൻസ്റ്റാഗ്രാമില് കണ്ടിട്ടോരോ റീൽസ് ഓരോന്ന് കണ്ടിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം മുടി ഇങ്ങനെ കെട്ടണം വ അങ്ങനെ കെട്ടണം അങ്ങൻത്തെ ഡ്രസ്സ് വേണം പേസ് കളേ്സ് വേണം അല്ലെങ്കി ഡാർക്ക് കളറ് വേണം റെഡ് വേണം ബ്ലൂ വേണം
ച വേണം കൊറെേ ഇപ്പൊ ഗോൾഡ് അധികം ട്രെന്റില്ലല്ലോ ഇപ്പൊ ഗോൾഡ്ക്കെ പോയില്ലേ ആ ഇപ്പ ആര്ടെ കല്യാണത്തിനും ഗോൾഡ് അധികം കാണില്ല ഒക്ക ഫാൻസി ക്കാണ് എല്ലാരും പോണ കല്ല്യാണത്തിന് സാരി എട് ക്കാനിഷ്ടം പൊതുവെ ഞങ്ങളതില് കല്യാണത്തിന് ല്ലാരും സാരിയുടുക്ക.
ആ ഞങ്ങളവിടിം ഞങ്ങളവ്ടെ അങ്ങനൊന്നുല്ല ഏഹ് മുമ്പൊക്കെ കൂടുതൽ സാരിനേന്നു കണ്ടന്നിരുന്നേ. പക്ഷെ ഇപ്പോ കൊറച്ചൊക്കായി ഗൗണും ലെഹങ്കയും അങ്ങനത്തൊക്കായി ങ്ങങ്ങളോടെ ഈ റന്റെല റന്റ്ൽന്റ പരിപാടി ഒക്കെ ണ്ടാവും ചെലോര് ഈ ഓർണമെന്റ്സും ഇമിറ്റേഷൻസ് ആണെങ്കിലും ഏ ഈ ഡ്രസ്സ് ആണെങ്കിലും റെന്റലിന് വേടിക്കും. അപ്പൊ അത് സംഭവം നല്ല അടിപൊളിയാണ് പക്ഷെ ഇ ഇതിലെന്തച്ചാല് അത്‌ നമ്മടെ കല്യാണന്നറയുമ്പോ അത് നമ്മടെ ഒരു
നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ഒക്കേഷൻ ആണല്ലോ അത് അതായത് പിന്നെ റെന്റൽന് എടു ത്ത പിന്നെ നമക്കത് സ്വന്തായിട്ട് നമക്ക് കയ്യില് വെക്കാ പറ്റില്ല നമ്മള്കൊടുക്കും വേണ്ടേ അവരിക്ക്ത് റിട്ടേണായിട്ട്.
പക്ഷെ ന്നാ ഒരു സൈഡ് നോക്കുമ്പോ ഇത് കയ്യില്ങ്ങനെ വെച്ചിട്ട് വല്ല്യ അടിപൊളിയായിട്ട് ഭയങ്കരേ
ആ ഭയങ്കര ഭയങ്കര ഇതിലായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കി അത് എടുത്ത് വെച്ചിട്ടും കാര്യല്ലല്ലോ. എപ്പളും ഇടാൻ പറ്റില്ലാന്നുണ്ടെങ്കി ധ്രെവിച്ചു പോവും. ആ ഇന്റെ വീട്ടലിതുപോലെ രണ്ടു മൂന്ന് ചേച്ചിമാരതൊക്കെ ഇതുപോലെ രിക്ക്ണ്ടേ ഒന്നിനും പറ്റാണ്ടായിട്ട്
ചേച്ചിമാരതൊക്കെ അവിടെ ഇരിക്കിണ്ട് പക്ഷെ സാരിന്ന്റയുമ്പോ പിന്നിം ഉടു ക്ക ആ പിന്നിം ഉടുക്കത് ആ അതാണ്
അനിയത്തിക്ക്ട്ക്കാ ചേച്ചിക്ക്ട് കൊടുക്ക അയിഞ്ഞിപ്പോ കൊറച്ച് മിനിമല എന്തേലും എവിടെലും ഒക്കെ എവിടെലും കൊറച്ച് എന്താണ് ഇത് കൊറച്ചിട്ടാണെന്നുണ്ടെങ്കി നമക്ക് ബ്ലൗസ് മാറ്റിട്ട് എന്തേലൊക്കെ കാട്ടാ പക്ഷെ ബാക്കിള്ളത് ഒന്നും ചെയ്യാപറ്റൂല്ല സ്വന്തം കല്യാണത്തിന് ഇട്ട്ന്ന ഡ്രസ്സ് ഇട്ടിട്ട് വല്ല കല്യാണത്തിന് പോയിട്ട്ണ്ടെങ്കി അവ്ടത്തെ പുതിയെള്ളാ വിചാരിക്കൂല്ലേ
ആ ആ അപ്പൊപിന്നെ അത്പറ്റില്ലല്ലോ അമ്മക്ക എടുത്തൊക്യ ഞ്ഞമ്മളയിങ്ങനെയിര്ന്ന് കാണാൻ അതന്നെ പറ്റോള്ളൂ പിന്നെപ്പതിട്ട്ത്തക്കാനായിട്ടൊരു സ്ഥ
സ്ഥലവും വേണ്ട അതെ അതിന് വേണ്ടിട്ട് ഒരു ഒരു ഷെൽഫ് അങ്ങനെ വെച്ചക്കണ് ഇത് മാത്രം വെക്ക
അതാന്നേ
ഇതാണെങ്കി മര്യാദക്ക് നോക്കിയില്ലെങ്കിലുള്ള ഒരു തരം പൂ പൂപ്പല് പിടിച്ച മണോം വരും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെയില് കാണിക്കണം
ആഹ് അപ്പൊ പിന്നെ അയിനെ കൊണ്ട് തന്നെ
ആഹ് അല്ല നിങ്ങൾക്ക് എങ്ങനത്തെ ചെക്കനെവേണോന്നാ
ചെിക്കന എന്താ ഇന്നെ നല്ല പോോലെ നോക്കണ ഒരു ചെക്കന് അതായത് നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ അപ്പ് ആൻഡ് ഡൗണിലൊക്കെ ഇണ്ടാവ്ണ ആ് കൂടെന്താവണ ഒരു ചെക്കൻ ആ ചെക്കന ആണ് ആ
എനിക്ക് എനിക്കിപ്പ സത്യം പറഞ്ഞാല് രണ്ട തേപ്പട്ടിന്റെേ
ആ
ആഹ ആഹ രണ്ടെരണം കിട്ടീന അതുകൊണ്ട്ിപ്പോ പ്രത്യേകിച്ച് കോൺസെപ്റ്റ് ഒന്നും ഇല്ല
നല്ലൊരു ചക്കര കി
നല്ല ഒരു ചെക്കനെ കിട്ടിയാൽ മതി പക്ഷെ നല്ല ചെക്കൻ തന്നെ ആവണം ന്ന് ഞാൻ അങ്ങനെ ദൈവത്തിനോട് പറിനിണ്ട് കറ ഇല്ലെങ്കിൽ പോയില്ലേ
ആഹ ആ ഒരു ആക ഒരു കല്യാണം തന്നെ കഴ കൂ നമ്മള് ഒരു നല്ല ചെക്കെനെ അല്ലേ കട്ടുള്ളൂ അല്ലാത ചെക്കന മാറ്റേ മാറ്റി നക്കറ്റ
പറ്റല ആ പറ്റലല്ലോ പിന്നെ നല്ല ട്രിപ്പ് പോവാൻ ഇഷ്ടുള്ള ചെക്ക ചെകാനവണം അതൊരു വല്്രഹ അ പാെ ാണെന്നുണ്ടെങ്ക ഞൻ അപ്പ ഇട്ടിട്ടു പോരും
ചെക്കന അല്ലാ കല്ല്യാണം ചോദിച്ചു വരുമ്പോന്നെ ചെ
ആഹ അത് ചോദിക്കും അത് തമാശക്കൊന്നല്ല കാരണം ഞാൻ ഇത് കാലങ്ങ നിങ്ങളായിട്ട് വീട്ട നിന്ന് കേൾക്കുള്ള സാധാനമാണ് കല്ല്യാണം കഴി ചെക്കനട്ട പോയിക്കോ കല്ലാ കഴിച്ച ചെക്കനറ്റ് പോയിക്കോ അത്െത്രയും കാലം തമാശായിട്ട് എടുത്തെങ്കിലും ഇപ്പൊ സീരിയസ് ആയൊണ്ടിരിക്കാണ്
ആഹ് അതാണ് അപ്പൊ ചെക്കനോട് ഇത്തൊക്കെ ചോദിച്ചിട്ടോക്കാൻ മതി എന്തായാലും ഇപ്പോ രണ്ട് തേപ്പ് കിട്ടിയതല്ല അപ്പ പിന്ന ഇനിയിപ്പോ നല്ലൊരുെക്കൻ ഇതൊക്കെ ചോച്ച് സെലക്ട് ചെയ്തിട്ടൊക്കെ ഇടുത്താ മതി മറ്റേതിപ്പോ ഇഷ്ടപ്പെട്ട ചെക്കനാണെന്നുണ്ടെങ്കി ഇപ്പൊ ഞാൻതിനോട് വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ
അതെയൊന്നും പറയാൻ പറ്റൂ പക്ഷെ അതും നമുക്ക് മാറ്റിെടുക്ക
ആഹ മാ ചിർഗ
പറ്റിയത തന്നെ ഇത് ഇത്ന്ന് അങ്ങനെ പറയാൻ പറ്റില്ല ഇത് ഓൾറെഡി നമുക്ക് അറേഞ്ച് മാരേജ് നമുക്ക് പെട്ടന്ന് മാറ്റി പറ്റില്ല സമയല്ലല്ലോ ഞാനിങ്ങനെനക്ക് ഇങ്ങനെ പറ്റെങ്കിൽ കെട്ടിയാൽ മതിയരുന്നില്ലേ എന്നുള്ള
ആഹ് അവ പററിയേ
അതാണ് പ്രശ്നം എന്നിട്ട് പിന്നെ പിന്നെ എങ്ങനെ വെച്ചാല് ഫുഡ ഒക്കെ ഉണ്ടാക്കണ ഒരാള് ഞാനും ഉണ്ടാക്കും ഞാനൻ ഉണ്ടാക്കി കൊടുക്കയും ചെയ്യും പക്ഷെ എന്നാലും ഇടക്ക ഉണ്ടാക്കി തര ഒരു ടേസ്റ്റ് മാറ്റി പിടിക്കാക്കണ്ടേ
അതെ അത് വേണംോ രണ്ടാള്ളം അങ്ങോട്ടും ഇങ്ങോട്ടുംൊക്കെ ആഹ്
ആ പക്ഷെ എന്നാ എപ്പോഴും നമ്മൾീഈ ജോലി അങ്ങനെ ചെയ്യണം നമ്മൾ പാട്ട് അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ഇന്നത്തെ ജോലി ഞാൻ മാത്രം അങ്ങനൊന്നല്ല
ആ രണ്ടാളും ആ രണ്ടാളും ഈക്വൽ ആയിട്ട്െ ആ രണ്ടാളും ഈക്വൽ ആയിട്ട് ജോലി ചെയ്ത് പോണം അതായത് അയാൾക്ക് ആ് അതത് നമ്മള് കൂടുതൽ എടുക്ക ഒന്നും ാതെങ്ങനെ ഇരിക്കാ ഇടയ്ക്കൊക്കെ മമ്മടി വന്ന ഹെൽപ് ഒക്കെ ചെയ്യാാലോ രണ്ടാക്കും അപ്പഴെല്ലാ അരിപാടിിയവുള്ളൂ പിന്നെ അെ താടി മീശക്കുള്ള ചെക്കന ആണോ ഇഷ്ടം ആ താടി മീശിലിൊക്കെ വേണെന്നണ്ടോ അല്ലെ കട്ട താടിയും ആഹ് ഇിക്ക അെ താടി മീശകെ നല്ല മൂടി ഒക്കെള്ള നല്ല മൂടി നിന്ന് ചെക്കന വേണം ന ഡ്ര എല്ല കുടിയോണന്തല്ല സെക്ക
നല്ല മുടി വേണം മുടിയും വേണം ഹൈറ്റ് കുറച്ചുണ്ടായിക്കോട്ടെ വല്ലാണ്ടൊന്നും വേണ്ട കൊറച്ച് പക്ഷെ ഭയങ്കരമായിട്ടട്ട് അത് ഞൻ അത് അ ഹൈറ്റ്ില്ലാത്ത ആളാണ് അപ്പോ എനിക്ക് ഭയര ഹൈട്ടുള്ള അതായ ചിലപ്പോ ബോറാണ അങ്ങനെല്ല ഞാൻ പറീണേ പിന്നേ പക്ഷെ ന്നാലും നമ്മുടെ ആഗ്രഹം പറയാാലോ അങ്ങനെരു കുറച്ചായിട്ടുള്ള ആളാണ് ആ ഹയിട്ടുള്ള ചെക്കെ പിന്നെ അത കഴിഞ്ഞിട്ട് പിന്നെ ആ ഭയങ്കര കളറൊന്നും വേണ്ട ഒ ഇരു കളറൊക്കെ മതി പക്ഷെ അത് ഞാൻ അതും അവിടെ റേസസും കാണിക്കും പറയയാ നമ്മൾ ആഗ്രഹം ഇനി പതില്ല അതിനെ പറ്റിട്ട് നല്ല സ്വഭാവുള്ളള്ള ഒരാൾ കിട്ടണെങ്ക അത് മതി നമുക്ക് ആ ആഗ്രഹിക്കാലോ
അതെ ആഗ്രഹിക്കുന്നേന് കുറവൊന്നും വര്ത്തണ്ട നമ്മുക്കിപ്പോ എന്തായാലുംപ്പ ആഗ്രഹിക്കാലോ ആഗ്രഹം നല്ലോണം ആഗ്രഹിച്ചാലൊള്ളൂ നമുക്ക് കുറച്ചെങ്കിലുകിട്ടുള്ളു പറയില്ലേ അപ്പോ പിന്നെ നമ്മള് നല്ലോണം വന്ന് ആഗ്രഹിക്കും
പിന്നെ ആഗ്രഹിക്കരുതെന്ന് എവിടിയും പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് നമ്മള് നിർബന്ധം പിടിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാ അല്ലെങ്കിൽ അതിന് വേണ്ടീട്ട് ഇങ്ങനെ കാട്ടികൂട്ട് അങ്ങനെ ആവുമ്പോഴാണ് പ്രശ്നം വരിക അതെ അങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രശ്നം അതെ പിന്നെ ഉണ്ടായിരുന്ന ചെക്കന് അങ്ങനെ എല്ലാം പറഞ്ഞോണ്ട് വേണ്ട അങ്ങനൊന്നുവല്ലല്ലോ പറയണത് നമ്മൾ പറയണത് എന്താ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുല്ലോ എത്രാൾ ആഗ്രഹിക്കാന്നല്ലേ അങ്ങനെയുള്ളോര് കുഞ്ഞൊരാ ഗ്രഹാണ് ഇങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങൾ പിന്നെ എ യെൻ എന്റെ കൂടെ നിക്കുക പിന്നെ ഒരുമിച്ച് ഞങ്ങള് പറയാണെങ്കിൽ വിട്ടുകാര് വീട്ടുകാര് വാഴ്ച വീട്ട് തോട്ട് നിൽക്കണമെന്നുണ്ട് എന്നാ മാറിയിട്ട് നിക്കണ ച്ച അങ്ങനെയുണ്ട് എനിക്കറിയില്ല ആഹ് പക്ഷെ എന്നാ നമ്മൾ മാത്രേം ഇങ്ങനെ നിക്കുക അത് രസാണ് ഇപ്പോളും നമ്മൾ ഒറ്റയ്ക്ക് നിക്കണെ പക്ഷെ ഒരു സൈഡിന്ന് നമ്മള് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോ വി ഇതുവരെയിട്ടുള്ള ആ ഒരു എല്ലാരും കൂടിട്ടുള്ള ആ ഒരു കൂട്ടുകുടുംബത്തിന്റെ ആ ഒരു രസം കിട്ടൂല ഇച്ച് രണ്ടും വേണംന്നുണ്ട് എന്തൊക്കെ ആവുംന്നുള്ളതാ അറിയില്ല കണ്ടറിയണം എന്തായാലും ഇനിഒരു അറേഞ്ച് മാരേജിനേ ഞാൻ നിക്കുള്ളൂ എന്നത്ണ്ട്
ആ അത് മതി എന്തായാലും ഇപ്പോരണ്ടെണ്ണം കെട്ടിയില്ലേ ഇനിയിപ്പോ ഒന്നും കൂടി താങ്ങാനുള്ള ശേഷി ചെലപ്പോ ഉണ്ടാവില്ല അപ്പൊ പിന്നെ അറേഞ്ച്ട് മേര്യേജ് തന്നാവും നല്ലത് അതാവു കൊറേ നാൾ അതിന്റെ ഒരു സങ്കടം മാറി വരുന്നേ ഇല്ല അങ്ങനെ അത്രേം വല്യ ടൈപ് ഒന്നുല്ല
കിട്ടിട്ടില്ലാല്ലെ ആ അങ്ങനെ
അപ്പോ ഇങ്ങനെ തേപ്പ് കിട്ടിയേന്റെ
ല ആ അതെ ലൈ ലൈഫ് അങ്ങനെയാണ് നമുക്ക് കൊറേ കാര്യങ്ങൾ സംഭവിക്കും
അതെ കുറെ കാര്യങ്ങൾ സംഭവിക്കും അപ്പോ ആ സംഭവിക്കുന്ന കാര്യങ്ങൾന്നാണല്ലോ നമ്മൾ ഓരോ രോന്നും പഠി അപ്പൊ ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരുമ്പോ നമ്മക്ക് അസെ്പ്റ്റ് ചെയ്യാൻ പറ്റ ആ ഇഞ്ഞിപ്പോ ഇങ്ങനത്തെ ചെക്കനെ മതി അതായത് ഇങ്ങനത്തേത് അസെ്പ്റ്റ് ചെയ്യാൻ പറ്റ് റ്റൂന്നൊരുസാനം നമുക്ക് വരും അങ്ങനെ ആകുമ്പോ കുഴപ്പോണ്ടാവില്ല അപ്പോ നമ്മള് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവും
പോവും അങ്ങനെയാണ് പല പല കാര്യങ്ങളും നമ്മള് വിചാരിക്കണ പോലൊന്നുവല്ല ജീവിതം പോവാ ജീവിതം ഇപ്പൊ നമ്മള് ഇങ്ങനൊക്കെ പ്പോ ഇന്ന് നമ്മള് ഇങ്ങനെയൊക്കെ സംസാരിച്ചുന്ന് നാളെ ഈ പറഞ്ഞ പോലെ ഒന്നാവൂല സംഭവിക്ക നാളെ വരാൻ പോണ ചെക്കൻ എങ്ങനെയാ നാളെ വരാൻപോണ വീട്ടുകാര് എങ്ങനെയാവണോന്നില്ല ഒന്നും നമ്മള് വിചരിക്കണ പോലെ അല്ല നട
ഒന്നും പറയാൻപറ്റില്ല ചിലപ്പോ കാണുമ്പോ നമുക്ക്‌ നല്ലചെക്കനാവും പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ചെക്കന്റെ സ്വഭാവം മാറിയിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചക്കേന്നുവല്ലല്ലോ മറ്റേ ചുഴ്ന്ന് നോക്കാൻന്ന് പറയില്ലേ വീട്ടുകാര്
ല്ലാതെ എന്നാ ശെരി
ആ ശെരി ആ